ഉം എന്താ പണി?
ഞാന് പണികളൊക്കെ തുടങ്ങാണു. രാവിലെ വേറെ പരിപാടിണ്ടെ. പരിപാടില്ല. സ്കൂളില് മീറ്റിംങ്ങയ്നു.
പ്പ രാവിലെ മീറ്റിങ്
ഉം
ആന്താ അങ്ങനെ?
പയിനൊന്നണിക്ക്
ഏ പതിനൊന്നു മണിക്ക് മീറ്റിംങ്ങ് ഒരു മണിവെരെ.
ഉം
ഉം
കഴിഞ്ഞിട്ട് ഇങ്ങനെ പണികളൊക്കങ്ങനെ സെയ്തൊണ്ടിരിക്കുന്നുള്ളൂ
ആ ടൈമെക്കെയാ ബുദ്ധിമുട്ടാല്ലേ കാരണം നമ്മക്ക് തെരക്കൊള്ള ടൈമല്ലേ. ടൈമ് അപ്പളക്കെ മീറ്റിംഗ് വെച്ചാല് നമ്മുക്കൊരു ബുദ്ധിമുട്ടായ കാര്യണത്.
അതെ അല്ലെങ്കിൽ മീറ്റിങ്ങെന്ന് പറയണന്നെരു ബുദ്ധിമുട്ടുള്ള കാര്യണ്.
ആ ചെലപ്പം അ ഓലും ഭയങ്കര അർജന്റായിയിട്ടുള്ള മീറ്റിങ്ങാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വര്ത്തും. പക്ഷെ അവടെത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞതന്നെ. അങ്ങനെ ഷെരിക്കും ഗ്രൂപ്പിക്കൂടെ പറയേണ്ട ആവശ്യം അത്ണ്ടാവുള്ളൂ. പക്ഷൊരെന്നാലും. റ്റിന്നൊക്കെ പറഞ്ഞ് വിൾച്ച് വര് ത്തി. കെറെ നേരം അവിടെരുത്തി പറഞ്ഞത്തന്നെ പറഞ്ഞങ്ങനെ നമ്മളങ്ങനെ കേൾപ്പിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യോ ന്നൊണ്ടാവലില്ല.
ഏ
ഉം പിന്നെയെന്തേ എന്ത് മീറ്റിങ്ങാപ്പത്?
ഇപ്പൊ ഈ വർഷം സ്കൂള് തൊടങ്ങിയതല്ലേ. അപ്പൊ ക്ലാസ്സിനെ പറ്റി പറയാനും ബസ് ടൈമ് കാര്യങ്ങള്. അങ്ങനെയൊള്ള എല്ലാം എല്ലാത്തിനെക്കുറിച്ചൊള്ള പറയാനുള്ളൊരു മീറ്റിങ്ങായിരുന്നു പിന്നെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് പഠിക്കുണ്ടോ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊള്ള എല്ലാ ഡീറ്റെയിൽസും അയി നെക്കുറിച്ച് സംസാരിക്കാനൊള്ളൊരു മീറ്റിങ്ങായിരുന്നു.
ഉം ന്നിട്ട് എല്ലാ പേരൻസും ഉണ്ടായിനോ ചെലർക്ക് വെരാൻ ഭയങ്കര മടിയെക്കാരം ഞാന് പോവല്ണ്ട്ട്ടോ എനിക്ക്. ഇന്റെ ഫ്രണ്ടൊക്കെ കണ്ടോളിന്റെ ഇതേപോലെങ്ങനെ പോവലില്ല. അ പ്പൊക്കൊക്കെ കാര്യങ്ങള് പ റഞ്ഞൊടുക്കല് ഞാനാണ്. ഓൾക്ക് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ഓ ളിപ്പോ പോരലില്ല. ഓള് ഇന്നോട് പോവാൻ പറിം.
ഉം ഒരുമിച്ചാണോ ആ കുട്ടിയും ഈ
ആ ആ ആ ഒരുമിച്ചാണ്. ഒരു ക്ലാസ്സിലാണ്.
ആ
ഉം ഓൾക്കിപ്പ ചെറിയ റെസ്റ്റാക്കെയാതൊണ്ട് ഇന്നോട് പോവാൻ പറിം. ഇവിടെന്റെടുത്തല്ല. പക്ഷേ ന്റെ ഫ്രണ്ടാണ്.
ഉം
ഉം മ് സ്കൂള് കൊറെ പോവാണ്ടോ?
ആ ഇവ്ടന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വണ്ടിയില് പോകാണെങ്കി അത്യാവശ്യം ദൂരണ്ട്.
ആ ഉ ഇവണ്ട് വെക്കേഷനിലൊക്കെയണേ ആ മീറ്റിംഗ് വെച്ചീന്നത്.
ഏ ഇങ്ങട്ട് പോയിണ്ടായിരുന്നോ
ആ ഞാൻ പോയിന്ന പറഞ്ഞ പോലെ കൊറച്ച് ആൾക്കാര് വരും. കൊറച്ചാൾക്കാര് വരൂല ചെലോല് എന്തായി മറ്റേ പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ ആണെങ്കി എല്ലാരും വരും. ഇത്പോലെ സ്കൂളിനെ പറ്റി പറയാനും പിന്നെ രാവിലെ പറഞ്ഞയക്കുന്നതും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പറയുള്ളൂ ആ വിചാരിച്ചിട്ട് പല ആൾക്കാർക്കും വരാൻ മടി കാര്യം
ആ അല്ലെങ്കിലും ശരിക്കും മീറ്റിങ്ങിന്റെ ആവശ്യമേ ഇ കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പില് പറയും എന്താ ക്ലാസ് ഗ്രൂപ്പായിട്ടും സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഗ്രൂപ്പായിട്ടും അങ്ങനെ പല ഗ്രൂപ്പുകളും ഉണ്ടല്ലോ എന്നും ഇല്ലാത്തിനും ഇഷ്ട പോലെ മെസ്സേജുകള് വരുന്നതാ അവിടെ നമ്മള് വെച്ച പറയേണ്ട ഒരു ആവശ്യൊന്നും ശരിക്കില്ല
ഉം
പിന്നെ അല്ലെ പിന്നെ എക്സാം കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കില് വലിയ കുഴപ്പല്ല എന്താ വച്ചാല് പ്രോഗ്രസ് ഒപ്പിടാനും കാര്യങ്ങൊക്കെ ആയിരിക്കും പക്ഷെ ഇത് പ്രത്യേകിച്ചൊന്നും അവർ നും പറയണ്ടാവില്ല നമ്മുക്കൊന്നും തന്നെ അങ്ങോട്ടൊന്നും പറയണ്ടാവില്ല അ ഇപ്പ തുടങ്ങിട്ടല്ലേ ഉള്ളൂ സ്കൂള് പഠിച്ചു വരുന്നല്ലേ കുട്ടികള്
ഉം അതന്നെ ഇവിടെ സ്കൂളിലാണെ എപ്പോളും ഇങ്ങനെ മീറ്റിംഗ ഇണ്ടാവും ചെയ്യും
ഉം വെത നല്ലയാ
ചെറിയ കുട്ടികളായതൊണ്ടേ ഓല് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റായ സ്കൂളും ആണ്
ഉം
പിന്നെ അങ്ങനെയൊക്കെ ഇണ്ടാവും ചെയ്യുവല്ലോ
ഉം ഉം
ഉം പിന്നെ കൊറെ കുട്ടികള്ണ്ട് സ്കൂളില് അപ്പൊ അവർക്ക് അതിനനനുസരി ച്ച് ഇല്ല അതൊക്കെ മാറ്റങ്ങളോ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കി ആ പറയണന്നുണ്ടെങ്കി മീറ്റിംഗ് വേണ്ടി വരും പക്ഷെ ശരിക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പില് പറഞ്ഞ ഒന്നാമതേ ഓൽക്ക് അത അങ്ങനെ ഓലോ സ്ഥാപനത്തിന്റെ നിയമക്കാര്യം അത് അങ്ങനെ മീറ്റിംഗ് ചെയ്യണം പേരൻസിനെ ഒത്തുകൂടി കണ്ടനെ കാണണം അങ്ങനെ ഇവർക്ക് പിന്നെ എന്താ മീറ്റിംഗ ഇണ്ടാവുമ്പോ കുട്ടികൾക്ക് സ്കൂൾ ഇണ്ടാവില്ല ഓഫ് ഡേ കാര് മീറ്റിംഗ് ഇണ്ടാവുക മ് ചെറിയ കുട്ടികളായതൊണ്ടേ ഒന്നാമത് ആ കുട്ടികളെ വീട്ടില് ഇ ഞമ്മളെ വീട്ടില് ആരുല്ലാത്തവരാണെങ്കി കൊണ്ടുവരാ ഒന്നാമത് ചെറിയ കുട്ടികളായതാരണം കൊറേ കുട്ടികളുണ്ട് അപ്പൊ പിന്നെ ആ ഈ മീറ്റിങ്ങിനെടയില് ചെറിയ കുട്ടികളാമ്പളെ ഏ ഇവര് പറഞ്ഞതൊന്ന് കേക്ക ക്കൂല് അടങ്ങിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല പിന്നെ ചെല കുട്ടിയക്ക് പേരൻസിനെ കാണുമ്പോ ഇണ്ടാവൂലേ ഒരു അടങ്ങി ക്കാത്തൊരു സ്വഭാവം ആ അങ്ങനെയൊക്കെ ഇണ്ടാവന്നൊക്കെ വിചാരിച്ചിട്ട് ഇക്കാര് ഓഫ് ഡേ ആക്കണത് ഇവര്
ഉം ഉം
ഉം പക്ഷെ അയിനായിട്ട് സ്കൂളിള്ള ടൈ ആണേ ഇവര് ഓഫ് കൊടുക്കേന് അപ്പൊ അങ്ങനെ ക്ലാസ്സ് പോകും അയിനോട്‌ എനിക്ക് ക്ക് താല്പര്യ ഇല്ല
ഉം
ഉം പിന്നെ
അഹ് ഒന്നാമന്താവെച്ചാല് ഈ പി ടീ എന്ന് പറഞ്ഞാ തന്നെ പാരന്റ്സ് ടീച്ചേഴസ് അസോസിയേഷൻ ആണല്ലോ. അപ്പോ ടീച്ചേഴ്സിനെ കൂ തെവിടെ എത്തിക്ക് ല്ല പാരൻറ്സിനെ കൂടെ എത്തിക്കാൻ വേണ്ടീട്ടാണ്.
ആഹഹ് അതയി കാര്യം.
ഉം അവരത് ഈ പ്രാവശ്യണ്ടായോ? അതോ സ്കൂൾ തൊർന്നിന്റെ ഉം ഞ് പരീക്ഷെയ്ഞ്ഞിട്ടുണ്ടാവുള്ളൂ
ആഹ് ഞ് പരീക്ഷ കഴിഞ്ഞിട്ടെയ്ങ്ങാര് ന്നാലും മീ റ്റിങ് എടക്കടക്ണ്ടാവു
ഉം
ഉം പിന്നെ അഹ് രണ്ടു പേര് ഒരു സ്കൂളാ പഠിക്ണത്? രണ്ടു പേർക്കുംണ്ടായ്ഞൊ മീറ്റിങ്?
ആഹ് ഏ വലിയൾക്ക് ചെറുതിന് വേറെ ദിവസണ്ടാവും അതാണ് ശരിക്കും ഇവർക്ക് ഒറ്റ ദിവസം വെച്ചാ മതി അ ആഹ് ശരിക്കും ഒറ്റ ദിവസം വെച്ചാൽ മതി പക്ഷേ അവരങ്ങനെ ചെയ്യൂല ഓരോ ക്ലാസ്സിനും ഓരോ ദിവസം അങ്ങനെ സപ്പറേറ്റ് വെക്കും അപ്പൊനി പരീക്ഷ കഴിഞ്ഞാലും അങ്ങനെതന്നെയാ ഓരോ മാസ്ത്തിനയ്ക്കാരം മീറ്റിംഗങ് വരാ
ഉം അത് ഒരു രണ്ട് മൂന്നനാല് കുട്ടികളുടെ പാരൻറ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ അതേ ഈ നാല് ദിവസം ഇങ്ങനെ പോണല്ലോ ഓല്ക്ക്
ഉം
ഒറ്റ ദിവസാക്കിയാല് ഓര്ക്കോക്കെ സുഖയ്ന് ഓല് ഓലെ സൗകര്യ രും പിന്നെ ഒന്നായിറ്റാവുമ്പം കയ്യൂലാന്നൊക്കെ വിചാരിച്ചിട്ടെയ്ക്കാരെയ്
ഉം പിന്നെ ആ പല സബ്ജ ആഹ് ഇപ്പൊ അറബി അങ്ങൻത്തെ പോലെയൊക്കെ എല്ലാ ക്ലാസ്സിനും വരുമ്പൊ ഓൽക്കും ബുദ്ധിമുട്ടാണ്
ഉം ആഹ് അതന്നെ
ഓരോ ക്ലാസ്സിനും ഓരോ ദിവസംന്ന്ള്ള ഒരു ഇത് കൊണ്ടന്ന് ആദ്യൊക്കെ പണ്ടൊക്കെ പറഞ്ഞാല് ഒറ്റ ദിവസം ഉണ്ടാവുള്ളായിരുന്നല്ലോ മീറ്റി റ്റിംഗ് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച ടൈമിലെയ് ഏ പള് പി ടി എ മീറ്റിങാണെങ്കിലും എക്സാം കഴിഞ്ഞിട്ടുള്ള മീറ്റിംങ്ങാണെങ്കിലും ഒരൊറ്റ ദിവസമായിരിക്കും എല്ലാ ക്ലാസിനും എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും ഒക്കെ ഇതിപ്പോ തൊടങ്ങിയതാണ് ഇങ്ങനെ ഒരു സിസ്റ്റം
ഉം ഉം ഇഞ്ഞി എക്സാമ് കഴിഞ്ഞിട്ടേക്കാരംല്ലേ മറ്റേ ഇനി മീറ്റിംങ്‌ ഇണ്ടാവ അതാ ന്റെ മുമ്പ് വേറെണ്ടാവോ
അതറിയില്ല ചെൽപ്പോൽക്ക്ങ്ങനെ മന്ത്‌ലി ക്ലാസ് ടെസ്റ്റ്ണ്ടാവും അതിന്റെ പേപ്പർ തരാനും മീറ്റി മീറ്റിങ്ങുണ്ടാവും
അങ്ങനെയുണ്ടോ ഇവർക്കും ഇണ്ടാവില്ലണ്ട് പക്ഷെ മീറ്റിങ്‌ ഒന്നും ഇണ്ടാവിലില്ല- ട്ടോ മന്ത്‌ലി ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടാവും- വെച്ചിട്ട് ഞമ്മക്ക് അന്നേ പേപ്പർ തരും മ് അത് കൊണ്ട് മന്തിലി ഇങ്ങനെ പോണോ?
മന്ത്ലി പോവലുണ്ട്- ചെലതിന് പോകാതക്കുമ്പോ പോവാതുക്കുമ്പോ പിന്നെ ഓല് പിറ്റിന്ന് രണ്ട് ദിവസം കഴിഞ്ഞാ കൊടുത്തയക്കും-
ഉം അത് ഭയങ്കര റിസ് ക്കാ ലെ ഇ മന്ത്ലി ആവണ്ട് ആഹ് - ഉം ഇങ്ങനെ ആകുമ്പംഎല്ലാർക്കും വരാ ഭയങ്കര മടീംകാര്യം-
ആഹ് അതാണ് അതൊന്നും പോലും നോക്കുന്നില്ല-
മ്ഹ് -
ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞാല് മീറ്റിങ്ങൊക്കെ നല്ല രസമായിരുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്ന ടൈമില്- അപ്പോ- പാരൻറ്സ് ഒക്കെ വരുമ്പോ തന്നെ ആൺ കുട്ടികളൊക്കെ നളെ പറ്റി കുറ്റം പറഞ്ഞോട്ക്ക്പേന് പാരറൻസിന് അതൊയങ്കര- രസായിരുന്നു പക്ഷെ ഇന്നത്തെ മ മീറ്റിംഗ ഒന്നും ഒരു രസല്ലല്ലോ
ഉം ആഹ അത് ശരിയാ നമ്മള് ആ കുറ്റിങ്ങിെ പോക്പ നമ്മളാ അന്നത്തെ കാല നമ്മക്ക് ഓർമ്മ വരൂല്ലേ
ഉം പിന്നെ അന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വീ മീറ്റി ആകെ വർഷത്തി ഉണ്ടാവുള്ളു ഇപ്പത്തെ പോലെ എന്നും മീറ്റിംഗ ഒന്നുമല്ല
തല്ല വരുന്നത്
ഉം പിന്നെ അതുമല്ല അന്ന് പറയുമ്പോ ഈ വാട്സപ്പിലുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ലനല്ലോ ഒന്നിട്ട് പോലും ആകെ ഒന്നോ രണ്ടോ മീറ്റിംഗ ഉണ്ട ഉണ്ടായി പക്ഷെ ഇപ്പ വണ്ടീല്ലേ പാരൻസും ആയിട്ട്ന്നും കോണ്ടാക്ട് ഉണ്ടാവും ടച്ചർുന്നാവും ഉണ്ടാവും രണ്ട മൂന്നന്ന് അഞ്ച ങ്ങള ഇങ്ങനെ വെക്കുന്ന
ഉം ഉം അത് ശരിയാ അത് ഒരു സ്കൂളന്നെ ആുമ പ്രശ്നല്ല രണ്ട മൂന്ന് വേറവരുടെ സ്കൂളിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെ മീറ്റിങ് വരുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ ശരിക്ക് അതല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണംെന്നോ ഓൺലൈ കൊണ്ടാൽ മെ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ോ മീറ്റിലോക്ക ആയിട്ട് ഇടയ്ക്കിടക്ക് മന്ത്ലിയോ വീക്കലിയോ അങ്ങനെ വെച്ച കുഴപ്പമല്ല നമുക്ക് ജോയിൻ ചെയ്യാം ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങള ഒന്നുംണ്ടാവില്ലേ ഇത്ന്ന് പറഞ്ഞ അവിടെ വരെ പോയി നമ്മള് എന്ത് റിസ്ക് എടുത്തിട്ട് വേണം പോവാന്
ഉം അത ഉ അതെ എന്താ ഉപ്പമാർക്ക് ചിലപ്പം ജോലിയോ അല്ലെങ്കിൽ നങ്ങോട്ട ഇല്ലാത്ത പോല്ല ഒക്കെ ആവുമ്പോളേ എല്ലാത്തിനി ഉമ്മമാരന്നെ പോവണ്ടേ
ഉം ഉ പക്ഷ ചില സ്കൂള എന്താറിയോ എന്താ ഉമ്മമാര് വരേ പറ്റുള്ളൂന്നൊക്കെുണ്ട്
അങ്ങനെണ്ടോ അവിടെണ്ടോ സ്കൂളുണ്ടോ
അടെ എന്താ പറയാ ഉമ്മമാര് വര നമുക്ക് ഒന്നും കൊടുക്കാര ഉമ്മമാരെല്ലാം കുട്ടികളെ നോക്കുക പഠിക്കണതൊക്കെയ പഠിപ്പിനെ പറ്റിയ പോലക്ക എല്ലാം അറിയുള്ളൂ
ഉം ഇല്ല ഒന്ന്ാ ശരിയ എന്നാ
ഉ ഒരുപാട് സമയായി
ശരി
ഉം